കേക്കാവോ
ആഹ് കേക്കാം കേക്കാം.
ആഹ് ഓന് ഹോബീസെന്തൊക്കെയാ.
എനിക്ക് ഭക്ഷണം കഴിക്കയാ ഏഹ് പിന്നെ ഫുട്ബോൾ കളിക്ക. പിന്നെ അങ്ങനെ ട്രാവലെയ്യ അങ്ങനെ ഇങ്ങനൊക്കെ.
ആണല്ലേ എനിക്കും ട്രാ ട്രാവലെയ്യ അങ്ങനെ ആനിമേ സീരീസ് മൂവീസൊക്കെ കാണുക ഗെയിം കളിക്കുക
ഓ ഓക്കെ ഓക്കെ ഓക്കെ ഏത് ഗെയിമാ ഏത് ഗെയിമാ കളിക്കാറ്
ഞാൻ റെഡ്ഡർഷൻ കളിക്കും ഗോസ്റ്റ് ഓഫ് ഫിഷിമ അങ്ങനുള്ള ഗെയിം സക്കെ കളിക്കും ആഹ് റെസിഡന്റെലെക്കെ കളിക്കും ഞാൻ
റെസിഡന്റ്ഈവില് ഓക്കെ ഓക്കെ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കാറുണ്ടോ കോൾ ഓഫ് ഡ്യൂട്ടി
ആ കോളോട്ടി കോഴോട്ടി കളിക്കാറണ്ട് കോഴോട്ടി കളിക്കാറുണ്ട്
ഓക്കേ ഓക്കേ എൻ എഫസോ
ആ എന്നഫസോ പിന്നെ എന്നഫസ്ക്കെ എല്ലാം കളിച്ചിട്ടുണ്ട്
ഏതന്നെഫെസാ ഇഷ്ടം മോസ്റ്റ് വാണ്ടഡോ
ട്ടപ്പെട്ടത് എൻഎഫ് നീറ്റ് ഫോർ സ്പീഡ് രണ്ടാൻ എനിക്ക് രണ്ടായിരത്തി അഞ്ചാ ഇഷ്ടപ്പെട്ടുള്ളത് ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആൻസിസ്റ്റർ ആയിട്ട് വരും സെയിം തന്നെ രണ്ടായിരത്തി ഏഴ് കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ചിന്റെ ഒരു കാർബൺ എഡിഷനാ
ആഹ് ഓക്കേ ഓക്കേ ഓക്കേ
ബ്രോ ബ്രോയ്ക്കെത് ഗെയിമാ ഏറ്റോം ഇഷ്ടം
എനിക്ക് അങ്ങനെ ഗെയിമോളൊന്ന് ഇഷ്ടല്ല അങ്ങനെ കളിക്കോക്കെ ചെയ്യും ന്നാലും ഞാനങ്ങനെ കമ്പ്യൂട്ടറിൽ അങ്ങനധികം ഗെയികളൊന്നും കളിക്കാറില്ല
അതെ എൻ എഫ എസ് കളിച്ചിട്ടില്ലേ ബ്രോ എന്തായാലും
എൻ എഫ് എസ് എൻ എഫ് എസ് എനിക്കിഷ്ടാ എൻ എഫ് എസ് കളിക്കാറുണ്ട് എൻ എഫ എസ് ഇഷ്ടാ എൻ എഫ്സ് സെവൻല്ലേ എൻ എഫ്സ് ടക്കൻ ടക്കൻഷ്ട
ആ്ട്ടയ്ക്ക ആ ടക്കൻ എനിക്ക് ഇഷ്ടമാ പിന്നെ പേബാക്ക് ഉണ്ട്
പേ ബെ ടക്കൻ എനിക്ക് ടക്കൻസ് ആഹ് പേ ബാക്ക് അതന്നെ ആഹ് പേ ബാക്ക് പേ ബാക്ക് എൻ ഫ സ് പേ ബാക്കും തെക്കൻ എയ്റ്റ്
ആണല്ലേ ഓ ഞാൻ തെക്കെ അധികം കളിച്ച
കറങ്നില്ലെ
എന്ത് ഇറങ്ങുന്നുണ്ട് ജോണിക്കേജാണോ
തക്കന് തക്കന് ഏയിറ്റ് പുതിയതല്ലേ എറങ്ങണ യു ജീറോ യു ജീറോ ഹാന്വവാ
ആ യ യുജി ആ യുജി വരുന്നുണ്ടോ തെക്കൻ എയിട്ടില്
ആഹ് തൊക്കനട്ട യുജിറ എന് വി ണ്ട്
ആണല്ലേ ഓ നി എന്തായാലും കളിക്കണ എറങ്ങുമ്പോ
ഓ ഓക്കേ ഓക്കേ ഒകെ ശരി അപ്പൊ ജി ട്ടി എ ഞാൻ ലാസ്റ്റ് ട്രിപ്പ് പോയത് ഏഹ് എങ്ങോട്ടായിരുന്നു ഞാൻ ലാസ്റ്റ് പോയെ ലാസ്റ്റ് അങ്ങനെ വല്യ വല്യ ട്രിപ്പ്പോളൊന്നും പോയിട്ടില്ല
ലാസ്റ്റ് പോയത് ഞങ്ങള് ട്രിപ്പായിട്ടല്ല ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയിട്ടുള്ളത കറണാകുളൊക്ക ഒന്ന് കറങ്ങൻ
ആ മൂന്നാറൊക്കെ പോയിട്ടുണ്ടോ ബ്രോ
ആഹ് മൂന്നാറൊക്കെ പോയിണ്ട് അത് ഞങ്ങളടെ കോളേജിന്ന് ഒരു വൺ ഡേ ട്രിപ്പ് ഉണ്ടായിരുന്ന
അയിന് എ ഉണ്ടായിരുന്നു എവിടെ പോയതത്
ആ ഞങ്ങള് മൂന്നാറവിടെ ഒരു പവർ സ്റ്റേഷൻ
ആണല്ലേ
കെ എ സ ഇ വിടെ ബ്രോ പോയറു ണ്ടോ
ഓ ആഹ് ഞാനും മൂന്നാർ പോയായിരുന്നു ഞങ്ങള് മൂന്നാല് ഞങ്ങളും ആഹ് വൺ ഡേ ട്രിപ്പായിരുന്നു കോളേജിൽ നിന്ന് പോയത് ക്ഷേ ഞങ്ങൾ കൊളുക്കുമല ഒക്കെയാണ് പോയത് കൊളുക്കുമല പിന്നെ രണ്ട മൂന്ന് ഡാമൊക്കെ
ഓ ഞങ്ങള് കെസ് ഇ ബി പോയി ഡാം ഒക്കെ കണ്ട് വേറെ എന്തൊക്കെയൊക്കെയൊക്കെ കണ്ട് കുറെേ സാധനങ്ങളൊക്കെ കണ്ടായിരുന്നു ഞങ്ങള് ഓ ബ്രോന്റെ അവിടെ ക്ലൈമറ്റ് എങ്ങനെയാ ബ്രോന്റെ അവിടെ ക്ലൈമറ്റ് എങ്ങനെയണ്ട്
ക്ലൈമറ്റ് ഒക്കെ അടിപൊളി ക്ലൈമറ്റ ഫുൾ മഴയൊക്കെ ഇപ്പം
ഇവിടെ മഴയല്ലേ ബ്രോന്റെ അവിടെ മഴയാണ്
ആഹ് ആ അവിടെ എൻ്റെ അവിടെ മഴയൊക്കെ തന്നെ
ഓ ഓക്കേ ഓക്കേ ഓക്കെ ബ്രോ ഷവർമ്മ കഴിക്കാറുണ്ടോ
പിന്നെ ഷവർമ ആരാ കഴിക്കാത്തെ
ഏത് ഷവർമേ ഇഷ്ടം
എനിക്ക് ചിക്കൻ ഷവർമേ ഇഷ്ടം
ചിക്കൻ ഷവർമ മയോണൈസ് എനിക്ക് ചിക്കൻ ഇഷ്ട വടെ അ ഷവർമ്മയില്ലേ നല്ല ഫലാഫിലൊക്കെ വെച്ചിട്ട് സൂപ്പർ അത് എനിക്ക് ആ ആണോ ഓക്കേ ഓക്കെ അതെനിക്ക് ഭയങ്കര ഇഷ്ട മയോണൈസ് കുട്ടീയിട്ട്
ആഹ് അതെ അതെ അടിപൊളി സാധാന കെട്ടിയിട്ടും എല്ല എല്ലാം വെച്ച്
പിന്നെ ഉം മന്തിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാ അത്രയും ഇഷ്ടല്ല ബിരിയാണി കയിഞ്ഞിടട്ടെ മന്തിയൊള്ളു
ആ ആ മന്തി ഫേവറായിട്ടുല്ല ഇഷ്ടം
മന്തീല് ഞ എനിക്ക് ഫേവറേറ്റ് ശവായ മസാല ശവായ ആണ് ന്റെ ഫേവറൈറ്റ് പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഒരു പുതിയ ഹോട്ടല് വന്നിട്ടുണ്ട് ബ്ലാക്ക് പെപ്പർ എന്ന് പറഞ്ഞിട്ട് അവിടെ
ഓഹ്
ഉം എന്തുട്ടാ ഞങ്ങള് ഇന്ന് പോയിട്ട് ഞാനും എന്റെ രണ്ട് ഫ്രണ്ട്സ്ണ്ട് ഞങ്ങള് പോയി ഉം മോൾട്ടർ റെഡ്ച്ചീസ് ഉം മന്തിന്ന് പറഞ്ഞ മന്തി കഴിച്ചിരുന്നു അത് കൊഴപ്പില്ലായിരുന്നു നല്ല ഇതില് ഒരു മട്ടിപ്പില്ലേ
ആഹ് മനസ്സിലായി മനസ്സിലായി ചീസിന്റെ
അതല്ല മട്ടിപ്പ് ഇല്ലാണ്ട് ഇപ്പൊ ഞങ്ങള് ആഹ് അയിന്റെ അടുത്ത് നൽറാജ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അവിടെ പോയിട്ട് ഞങ്ങള് എന്തുട്ടാ ക്രീമി അല്ല അഫ്ഗാഡ് ക്രീമ കഴിച്ചപ്പോ ഭയങ്കര ഒരു മട്ടിപ്പായിരുന്നു മീൻസ് ഒരു മത്ത്പിടിക്കണ പോലെ പക്ഷെ പക്ഷെ അവിടെ പോയി അവിടെ പോയി കഴിച്ചപ്പോ ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ പോയി ഞങ്ങള് യെന്തുട്ടാ അഫ്ഗാനി ക്രീമിയെല്ല കഴിച്ചേ ചീസാണ് കഴിചേ അവിടുത്തെ അഫ്ഗാനി കൂടി ട്രൈ ചെയ്യണമെന്നുണ്ട്
ആദ്യയിട്ടാ ഈ ഫ്ലേവർ കേൾക്കുന്നത് എന്തോ റെഡ് ചീസ് മോൾട്ട് എന്തുവാ
മോൾട്ടൻ മോ മോൾ മോൾട്ടൻ റിബ്ചീസ്
ആണല്ല നീ എവിടെലും കണ്ട ട്രൈ് ചെയ്‌തു നോക്കണം
കണ്ടാ ട്രൈതാണ് ബ്രോ ബ്രോ വിടെ അടൂരൊക്കെ വരാണെങ്കിൽ വിളിക്കു നമക്ക് പോയി ട്രൈ ചെയ്യാം
ആഹ് വിളി ഓക്കെ ഓക്കെ വിളിക്ക ഞാൻ ഇവിടെ ഈ അടുത്ത് അടു ട്രൈ ചെയ്തത് ബാർബിക്യൂ മന്തിയയിരുന്നു
ആഹ് ഓ ബാർബിക്കയു മന്ത്രി ഓ ശേ മന്ത്രി ആയ മന്ത്രി അല്ല മന്തി
ആഹ് ഓക്കെ ആല്ല ഇവിടെ ഇവിടെ അട അടൂര് അടൂര്ല്ലേ ബ്രോ ബ്രോക്ക് അടൂര് അറിയോന്ന് അറിയാൻ പാടില്ല അടൂര് അറിയോ അടൂര്റിയ അടൂര് അറിയാം അടൂർ ഇവിടെ ഐസ്ലാൻഡ്ല്ലേ ഐസ് സാടായിരിക്കും
ആഹ്
ആഹ് അവിടെ ഞങ്ങള് ഞാനും എന്റൊരു ഫ്രണ്ട് ഉണ്ടായിന്ന്
ആഹ്
ആഹ് അവനും ഞങ്ങളും കൂടി പോയിട്ട് അവിടെ ഒരു ബാർബിക്യു റോൾ അങ്ങനെയൊക്ക പറഞ്ഞ സംഭവാക്കി
ഓഹ് നൈസാല്ലേ തോന്നുന്നു ഇനി വരുമ്പോ എന്തായാലും ട്രൈയ്ത് നോക്കാ ഞാൻ ഐസ്ലാൻഡേ
യെസ് ഓക്കെ ഐസ്ലാൻടൊക്കെ ട്രൈ ചെയ്ത് നോക്കീലേടാ അതാ ഞാൻ അടൂര് വരാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ കൊറച്ച് ഫുഡ്സ്പോട്ടുകള് പറയാം ഐസ്ലാൻഡ്
ആഹ് പറഞ്ഞ് പറഞ്ഞ്
അൽറാസി ബ്ലാക്ക് പെപ്പർ ഫ്രോസൺ ബോട്ടിൽ പിന്നെ ഗോഗ്രിൽസിലെ ലോഡട് ഫ്രൈസ് ഇതെല്ലാം കൂടി കഴി ക്കാൻ ബ്രോന്റെ വയറ്റിൽ സ്പേസ് ഉണ്ടോൊന്ന് എനിക്ക് അറിയാൻ പാടില്ല ഇല്ലേ?
ച്ച് എന്തായാലും പറ്റത്തില്ല പക്ഷെ രണ്ടു ദിവസൊക്കെ എടുത്ത് നോക്കാം നമുക്ക്
ആഹ് ഓക്കേ ഓക്കേ ഓക്കെ
എനിക്ക് കൂലും ട്രിപ്പ് പോവാന കൂടുതൽ ഇഷ്ടം ട്രിപ്പൊക്ക പോകാന അതെ അതെ എനിക്ക് സോളോ ട്രിപ്പൊക്കെ പോകാനാ കൂടുതൽ ഇഷ്ടം ഫണ്ടും ടൈമൊക്കെ വന്നാ മാക്സിമം സോളോ ട്രിപ്പേ എത്തിയൊള്ളേ
മാക്സിമം സോളോ ട്രിപ്പേ ചെയ്യ്തുള്ളോ? ക്ഷേ സോളോ ട്രിപ്പ് പോ ക്ഷേ സോളോ ട്രിപ്പ് പോണതാ നല്ലത് കാരണം നമുക്ക് ബാക്കിയുള്ളോട കാര്യങ്ങള് അ ആവശ്യല്ലല്ലോ നമ്മള് ഗ്രൂപ്പായിട്ട് ട്രിപ്പ്‌ പോവാണെങ്കി നമ്മള് കൂടുള്ളവര കാര്യങ്ങള് നോക്കണ്ടേ? അയില് ഗേൾസുണ്ടെങ്കി പിന്നെ പറയേം വേണ്ട ബ്രോഡെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസൊക്കെ എങ്ങനെയാ ബ്രോക്ക് വല്ലാ ആഹ് അ സോ അല്ല വൺ സൈഡോ അങ്ങനെ എന്തേലൊക്കെണ്ടോ ബ്രോക്ക്
ഓ അങ്ങനൊന്നുമില്ല
അങ്ങനൊന്നുല്ല
അങ്ങനെയൊന്നുല്ല
ഓ ഓക്കേ ഓക്കേ ഓക്കേ അതെ അതെ അതെ
ബ്രോ എവിടെയാ ഈ ലാസ്റ്റ് ട്രിപ്പ് പോയ സ്ഥലം?
ഞാൻ ലാസ്റ്റ് ട്രിപ്പ് പോയത് ഞങ്ങൾ ട്രിപ്പല്ല ഞങ്ങള് പറ ഞാൻ വീട്ടാരൂടങ്ങനെ ഒരു എറണാകുളോക്കെ കറങ്ങാൻ പോും പോയി ഞങ്ങലാദ്യം ലുലു മാള് പോയി പിന്നെ അവിടുന്ന് മെട്രോക്കെ കേറി ഓക്കേ പിന്നെ ലുലു മാള് ലുലു ബ്രോ ആഹ് എറണാകുളം ലുലുമാളി പോയിട്ടുണ്ടോ?
അത് ആഹ് പോയിട്ടുണ്ട് പോയിട്ടുണ്ട്
എർണാകുളം ലുലുമാളിപ്പോയിണ്ട്
ആ അതെ എറണാകുളം ലുലുമാളിൽ പോയിട്ടുണ്ട്.
ഓ എർണാകുളം ലുലു മാള് തിരുവന്തപുരം വച്ച് നോക്കുമ്പോ കമ്പാരിറ്റീവ്ലി ചെറുതാണ് എന്നാലും വളരെ നല്ലൊരു മാളാണ് അവിടെ ഹൈപ്പർ മാർക്കറ്റീന്നാണ് ന നമ്മ് ഏഹ് പറ പറ പറയൂ
ട്ട പക്ഷെ കൂടുതല് ഇഷ്ടപ്പെട്ടത് വച്ചാ അവിടാ അവിട മേളിലാ മെട്രോയില്ല മെട്രോ വന്ന് ഡയറക്ടാ ലുലു മാളില് കണക്ഷൻ ഭയങ്കര രസണ്ട്
ആഹ് അതെ അത് അത് നല്ലൊരു സംവിധാനല്ലേ ഈ മെട്രോന്ന് പറഞ്ഞ പരിപാടി എറണാകുള ത്ത് വന്നത് വളരെ നല്ലൊരു നല്ലെ ഇതാണ് കാരണം പെട്ട ധൃതിയായിട്ട് പോകേണ്ടവര് ക്കൊന്നും അധികം ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് പോവാലോ
ആഹ്
ഇവിടുത്ത ഏ സിയാണ് അപ്പ കൊറച്ചും കൂടി നമ്മൾ ഏഹ്
ഹൈ ക്ലീനാണ്
ഏസ് അതെ വളരെ ആഹ് ല്ലേ ലേക്കിൾ ക്ലീനാണ് നമ്മള് കൊറച്ച് കൂടി മോഡണൈസായ മാതിരി നമുക്ക് തോന്നും ശാസ്ത്രീയവൽക്കരണം അതെ അതെ അതെ
ഡയറക്ട് കണക്ഷനല്ലേ ലുലുമാളിലേക്ക്
ആഹ് അതെ അതാ നല്ല രസാ പിന്നെ ഈ എറണാകുളം സിറ്റീന്ന് പറയുമ്പോ തന്നെ ഒരു നല്ലൊരു ട്രാസ്പോർട്ട ഫെസിലിറ്റി ഉള്ള സ്ഥലമാണ് കാരണം നമുക്ക് മെട്രോ പോയി മെട്രോ ന്നറങ്ങിയാൽ നമുക്ക് അവിടെന്ന് എന്നിട്ട് ഇലക്ട്രിക് ബസ്സ് ഉണ്ട് ഇലക്ട്രിക് ബസ്സ് എന്നൊക്കെ പറയ്മ്പോ ഭയങ്കര സുഖാ കാരണം ആഹ് എസി ഒക്കെ ഇല്ലേ
അതെ അതെ സത്യം ഇ തിരുവനന്തപുരം സിറ്റി ഫുള്ള് ഇലക്ട്രിക് ബസ്സസാക്കി വരോ
പക്ഷേ അവിടെ മെട്രോയില്ലല്ലോ
മെട്രോ ഇല്ല ശ് ഉം വേറെ വേറൊരു പ്രൊജെക്ട്റ്റ് ലൈറ്റ് മോണോ റെയിൽ എ ന്നൊരു പ്രൊജക്ട് ഉണ്ട് തിരുവനന്തപുരം സിറ്റിയില് ലൈറ്റ് മോണോ റെയിൽ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്
ഓ വരുന്നുണ്ടല്ലേ ബ്രോ ഫുഡ് കഴിക്കാറായോ ഹോഗി ഫുഡ് ഭക്ഷണം കഴിക്കാറായോ
ആ ഫുഡ് ഫുഡ് കഴിക്കാറായി ഫുഡ് കഴി ക്കാറായി ബ്രോ ഫുഡ് കഴിച്ചോ
ഞാൻ ഞാൻ കഴിച്ചിട്ടില്ല ബ്രോ നമുക്ക് കഴിക്കാൻ സമയം ആയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോ ഏതു നേരം വേണെങ്കിലും പോവും അത്ക്കൊണ്ട് ബ്രോയ്ക്ക് വെഷ്മം ഒന്നും തോന്നരുത്
ഏയ് ഇല്ല
വെഷമൊന്നും തോന്നരുത് ബ്രോക്ക്
ഇല്ല ബ്രോ ബ്രോക്ക് പോണക്ക്‌ എനിക്കിവിടെ ദോശയാണ് തോന്നുന്നു
ദോശ ഓ ബ്രോ സൈം ബിച്ച് എനിക്കും ദോശയാണ്
അവിടെയും ദോശയാണ്
ഓഹ ഇതെന്തൊരു എന്തൊരു മറിമായം ബ്രോ
അ ന്ന് ശരി നമുക്ക് പോയി ദോശ പോയി ദോശ കഴിക്കാം ശരി എന്നാ
എന്നാ ശരി ശരി ബ്രോ ദോശ കഴിക്കാൻ ബ്രോ ബ